അലോ.
ഓഹ് കേക്കുന്നുണ്ടോ?
ആഹ് ഉണ്ട്ണ്ട് ണ്ട്.
ആഹ് വീട്ടിലങ്ങനെ ചെടികളൊക്കെുയുണ്ടോ?
കൊറേയൊക്കെ പിന്നെ ഇവിടെ പോയി അതൊക്കെ. പ്പ നട്ടുപിടിപ്പിക്കുന്നുണ്ട്.
അഹ് നമ്മളെങ്ങനെ വീടിന്റെ മുമ്പിലേക്കൊക്കെങ്ങനെ? അല്ലെ പടർന്ന് കെടക്ക്ന്ന ചെടികളൊക്കെ അതൊക്കെ നല്ല രസ. പല്ലെ ലെ വീട്ടിലേക്ക് ഇങ്ങനെ തണലൊക്കെ കിട്ട്ന്നേ?
ആഹ് അതെ അങ്ങൻത്തെ ബോകൺ വില്ല അങ്ങനെയൊക്കള്ള ചെടികള് നല്ലതാണ്.
ആഹ് നല്ല പൂവൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പോങ്ങനെ പള്ളിയിലും അല്ലെ പാർക്കിലും പോകുമ്പോ ഇങ്ങനെ കാണത്തില്ലേ ഭയങ്കരമായിട്ട് ചെടികള് ഇങ്ങനെ നട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് ഇങ്ങെ കട്ട് ചെയ്തിട്ട് ആഹ്
ആഹ്
നല്ല പൂവൊക്കെ ആയിട്ട്-
ഉം അതെ അതെ അത് കാരണം ഇപ്പൊ മെയിനായിട്ട് അധികം പേരും- ചെയ മറ്റേ ബോഗൻവില്ല വാങ്ങി അതൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെയാണ് അധികം പേരും ചെയ്യുന്നെ.
പിന്നെ ഓടുമുല്ലാന്നൊക്കെ അല്ലെ ഓടുമുല്ല പിന്നെ വേറെന്താ മുല്ല
മുല്ല അതെ അതെ. പക്ഷെ മെയിൻ ശ്രദ്ധീക്കേണ്ടരു കാര്യണ്ട്. ഇത് വളർന്ന് കഴിയുമ്പോ നമ്മളത് എന്താ പറയാ എപ്പോ നമ്മളത് നോക്കണം കാരണം ഇല്ലെങ്കില് ഒക്കെ വല്ല പിന്നെ പാമ്പോ അങ്ങനെക്കെ കേറിയിരിക്കും കാരണം നല്ല തണുപ്പും ഉണ്ടാവും അതുകൊണ്ട് പാമ്പ് അങ്ങനെയുള്ളതൊക്കെ കേറാനുള്ള സാധ്യതയും കൂടുതലാണ്.
ഉം പക്ഷെഈ വീടിന്റെ ഉള്ളിലൊക്കെ നല്ല കൃഷി നല്ല അല്ലെ ചെടികള്ങ്ങനെ വാടി നട്ട് വളർത്ത്ന്നത്. അതൊക്കെ ഇഷ്ടള്ള പരിപാടിയാണോ?
വീടിന്റെ ഉള്ളില് ഓവറായിട്ട് ഇതാക്കാറിലാ നൊക്കെ ചെറുത്ചെറ്താറായിട്ട് നമ്മള് ഈ മണി പ്ലാന്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുള്ളു.
ആ ചെല വീടുകളിലൊക്കെ ഇങ്ങനെ കാണാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെടിയൊക്കെ നട്ട് നല്ല രസമായിട്ട് വെച്ചിരിക്കുന്നെ
ആ
അപ്പ അതിങ്ങനെ കണ്ടപ്പോ ഞാനിപ്പം നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് അവരിങ്ങനെ വീട്ടിലേക്ക്ങ്ങെനെ എന്താണ് ചെടി ങ്ങെനെ പടർ ത്തി വെച്ചേക്കുവാണേ അപ്പൊ വീടിന്റെ മുറ്റം നിറ ഇങ്ങനെ ചെടിയാണ് അതിന്റെ അടിയിലൊക്കെ നല്ല തണുപ്പൊക്കെയാണ് നല്ല രസാണ്.
ഉം അതണ്ട അപ്പൊ അവിടെ വല്യ എന്താ പറ അങ്ങനെയൊക്കെ ചെടി നമ്മള് അങ്ങനെ വളർത്തിയാലും അതായത് വീടിന്റെ മുന്നില് ചെടി നല്ലോണം ങ്ങനെ എന്താ പറയ ഒരു ഹ് ആ ഡിസൈനിലൊക്കെ ങ്ങനെ മറച്ച് ങ്ങനെയൊക്കെ അതായത് നമ്മള്
അതേപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പൂവൊക്കെ അല്ലെ അതൊക്കെ നല്ലൊരു എന്താ പന്തൽ പോലെ
അതെ അതെ അങ്ങനെ ആ അതാണ് ഈ പോഗൻവില്ല അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാല് എന്താ പറ നല്ല വീടിന്റെകത്ത് പ്രത്യേ കായൽലാ നല്ലൊരു തണുപ്പുണ്ടാവും.
ആ നല്ലതണ്പ്പ് പെട്ടെന്ന് നമ്മുടെ വീട് ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ല
ആ പക്ഷെ പറയാ നല്ല ഡിസൈനൊക്കെ ചെയ്യുമ്പോ അത് പൊറത്ത്ന്ന് കാണുമ്പോ നല്ലൊരു ഭംഗിയായിരിക്കും.
നല്ല ഭംഗിയായിരികും പക്ഷെ ഇങ്ങന ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെമ്മളിങ്ങനെ പോകുമ്പല്ലേ ഇ മറ്റെ ഹോട്ടലുകളിലും റിസോട്ടുകളിലും ഒക്കെ പോകുമ്പോ അവരീ ചെടിയൊക്കെ ഇങ്ങെനെ നോക്കുന്നായലും
അതെ ആ അതെ അതെ അതെ ഡെയിലി നമ്മള് നനക്കോ പിന്നെ ചെലതൊക്കെ നമ്മൾ കട്ടീയ്ത് അതതൊക്കെ മെയിൻറയിൻ ചെയ്ത് പോവാണ്. ണെങ്കില്
സമയമുള്ളവർക്കാണെങ്കിൽ ഈ ചെടിയൊക്കെ നോക്കുന്നല്ല അതൊക്കെ ഒരു നല്ലൊരു പരിപാടിയാണ്.
ആ അത് നമ്മള് അ പിന്നെ അധികം വൈകുന്നേരങ്ങളൊന്നും നനക്കുക.
ഉം
ഉം അത് മതി വൈകുന്നരങ്ങളിലൊന്ന് ന
വൈകുന്നേരങ്ങളില് ഇപ്പത്തെ കാലാവസ്ഥേല് രാവിലെ വൈന്നേരം എല്ലാം നനയ്ക്കേണ്ടേ വരുംല്ലേ?
ആ പക്ഷെ ബെറ്റർ ഞാൻ നോക്കിട്ട് വൈകുന്നേരം നനക്കുന്നാണ് അതാകുമ്പോ വലിയ കുഴപ്പൊണ്ട ഓകെ
ഉം നമ്മളൊക്കെയാണേലും അല്ലെ? ഈ റോഡിന്റെറെ ആയാലും വീടിന്റെ മുറ്റത്തൊക്കെ ആയാലും നല്ല ചെടികളൊക്കെ വെച്ച് ഇതാക്കുന്നത് നല്ല ചെടികളന്ന് വെച്ചൽ നല്ല കളറുള്ളള്ള ചെടികളൊക്കെ അല്ലെ നല്ല പൂക്കള് ഉണ്ടാവുന്ന ചെടികള്. അതേപോലെ തന്നെ ആ അതെ ഈ തൂങ്ങി കിടക്കുന്ന ചെടികള് അതൊക്കെ നല്ല രസവല്ലേ കുട്ടികളൊക്കെ ആയാലും കാണുമ്പോ തന്നെ ഒരു നല്ല
കാരണം നമുക്ക് പിന്നെ അത് ഡെയിലി കാണുമ്പോ നമുക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷെ പുറത്തുന്ന് അത് വേറൊരാൾ കാണുമ്പോ ആയിരിക്കും അവര് നോക്കിയ അപ്പോ ഭയങ്കര ഒരു എഫർട്ട് അത് അവർക്ക് തോന്നുക
ഇപ്പൊ കുറെ നമുക്ക് പിന്നെ കണ്ടോളും അല്ല പെട്ടൊന്ന് ഒരാൾ വരുമ്പോ കാണുമ്പോ ഒരു അത്ഭുതം ഒക്കെയായിട്ട്
അതെ അതെ അതെ അതെ
യൂട്യൂബിലൊക്കെ ആയാലും കൊറെ വീഡിയോകളും കൊറെ ഇതും അല്ലെ ചെടി വളർത്തുന്നതിന്റെയും ഉം എല്ലാത്തിനും ക്ലാസ്സൊക്കെ കിട്ടി ണ്ട് യൂട്യൂബിലൊക്കെ ആത് നമ്മളതൊക്കെ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണല്ലേ
ആഹ് പിന്നെ വെച്ചാ നമ്മളത് നടുമ്പോ വീട്ടിലായാലും ശെരി അതായത് ഇങ്ങനെ നടുമ്പോ അതായത് ആഹ് ഉദാഹരണത്തിന് ഇപ്പ എന്തെങ്കിലൊരു ഈ ബോഗൻ വില്ല നടുവാണെങ്കിൽ തന്നെ അതായത് ഫസ്റ്റ് ഇപ്പ അത് നട്ടു അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ ഇടക്ക് വേറെ എന്തെങ്കിലും ഒരു ചെടി അത് ഏ അതന്നെ നടന്നണം ഒരുപ്പ എന്താണോ നടുന്നെ ആ ചെടി അത് തന്നെ കുറച്ചായിട്ട് ഇണ്ട് പിന്നെ അങ്ങനെ ഗ്യാപ്പിട്ട് അടുത്തത് വേറൊരു ചെടി നടുക അത് തന്നെ കുറച്ച് അങ്ങനെ എല്ലാം കൂടെ മി ക്സായിട്ട് നടുക അപ്പ നമുക്ക് കാണുമ്പോ ഒരു രസം ഉണ്ടുകൂലാ
പണ്ടൊക്കെ കേരളത്തിലെ ഒരിത്ണ്ടായിരുന്നു ആന്തൂറിയം അതേപോലെ തന്നെ ഓർക്കിഡ് അല്ലെ ആ ഒരു ചെടികൾ ഭയങ്കരമായിട്ട് നട്ട് വെക്കുന്ന ഭയങ്കരമായിട്ട് വി
പക്ഷെ അത് ഇപ്പൊ അതങ്ങനെ കാണാറും സാധിക്കുന്നില്ല അവിടെ അങ്ങനെ അത് ഇങ്ങനെ ആരും ഇപ്പ നടുന്നില്ല
ആ ഇപ്പ ആന്തൂറി ഇപ്പ അതിനൊന്നും വലിയ ഇതില്ലാന്ന് തോന്നന്ന്
ഉം ആഹ് അതെ ഉണ്ട് കൊഴപ്പണ്ട് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്
ആ ആന്തൂറിയും പോയി തോന്നുന്നു ഓർക്കിഡും പോയി തോന്നുന്നു പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ടി വി ഒക്കെ ആയിരുന്നു ക്കുമ്പോ ഓർക്കിഡ് നട്ട് വളർത്തുന്ന ഒരു ട്രെൻന്റ് ആയിരുന്നു
അതെ അതെ അതെ അതെ അപ്പൊ അതൊന്നും അങ്ങനെ കാണുന്നില്ല കാരണം ആ ഞാൻ ഇപ്പൊ സ്ഥലത്തും കാണുന്നത് ഈ ബോകൻ വില്ലയാണ് അതിന്റെ തന്നെ വെറൈ ആയിട്ടുള്ള കുറെ കളർ ഉണ്ടാവും അപ്പോ അത് അതിന് അതായത് ഇപ്പോ റോസിന്റെ ഡാർക്ക് അതിന്റെ ലൈറ്റ് ആയിട്ടുള്ളത് പിന്നെ വൈറ്റ് ആഹ് ഓറഞ്ച്
മരം പോലെ ഇങ്ങനെ വളരുന്നതാണെങ്കിൽ അല്ലെ
അതെ അതെ അതെ അതെ അതെ അത് ചിലര് ആ അതാ ചിലരുണ്ടായി നമ്മളെവീടിന്റെ ഗേറ്റ് ഒക്കെ ഇണ്ടാവല്ലോ അപ്പൊ അവിടെ ഇങ്ങനെ ഇതിങ്ങനെ ആർച്ച് പോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാാവും
നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ വണ്ടി റോട്ടികൂടി ഇങ്ങനെ പോകുമ്പോ കാണാം ഓരോ വീടിന്റെ മുമ്പിൽ അവര് ചെടി ഇങ്ങനെ നട്ടുവളത്തില്ലേ ഓരോ ചെടി കണ്ടിട്ടാണ് നമ്മള് ആ വീട് നോക്കുന്നത്
ആഹ് സത്യം അതേപോലെ ഈ ചില ര് ണ്ട് ഈ ബാംബു ഒക്കെ വെച്ചിട്ടുണ്ടാവും അതുപോലെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആർച്ച് പോലെ ചെയ്തിട്ടാകും അങ്ങനെയൊക്കെ ഞാൻ കണ്ട്ണ്ട്
പക്ഷെ ഈ ബാംബു ഒക്കെ എനിക്ക് തോന്ന് അത് വെച്ചിട്ടു പാമ്പ് വരാ അതിന് ഭയങ്കര ചാൻസല്ലേ ബാംബു വെച്ചിട്ടുണ്ടെങ്കിൽ
ചാൻസ് ഉണ്ട് പക്ഷെ എന്താ പറയാ അതായത് രണ്ട് മൂന്ന് ടൈപ്പുണ്ടല്ലോ അതായത് നമുക്ക് വീടുകളിൽ നട്ട് വളർത്താൻ പറ്റുന്ന സൈസൊക്കെണ്ട് പിന്നെ ഈ പാമ്പ് വരുന്നൊ ക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അധികവും നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഉള്ള ബാംബു ആണ്
ആ ഹാ ഹാ ആ നമ്മുടെ നാട്ടിൽ വളരുന്നത് വേറെയാണ്
ആഹ് അതെ അതെ നമ്മുക്ക് അങ്ങനെ അങ്ങന വേറെ ഒര് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുവല്ലോ അപ്പൊ അത് വള ത്തുവാണെങ്കി വല്ല്യ കൊ ഴപ്പമൊന്നുല്ല. പക്ഷെ ഞാൻ കണ്ടത് സധാ നമ്മള ഈ ഫോറസ്റ്റ് ഏരിയിലൊക്കെ കാണുന്ന സൈസ് പാമ്പോണ്ട് അതാണ് അവര് അങ്ങനെ ചെയ്തത്. പശേ നല്ല അടിപൊളിയായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുന്ന് പറഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഗേറ്റിന് വേണ്ടീട്ട് ചെറിയൊരു പില്ലർ പോലെ വാർത്ത് രണ്ട് ഗേറ്റ് വെച്ചു എന്നിട്ട് പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ രണ്ട് സൈഡിലും ബാംബൂ ഇങ്ങനെ ന ട്ടു പിടിപ്പിച്ച് അത് ഇങ്ങനെ ഒരു ആർച്ച് പോലെ ചെയ്യേം ചെയ്തു
ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലും നല്ല കാര്യമാണ് കാരണം പറഞ്ഞണ്ട കുറെ ചെടികളും അല്ല മറ്റേ കുറെ കിളികളും അല്ലെ കിളികളും മറ്റേ ഈ സംഭവങ്ങളും ഈ എന്താണ് ചെറിയ ചെറിയ ഇതുവൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വന്ന് അവിടെയൊക്കെ ഇരിക്കും അതിന്റെയൊക്കെ ചിലയൊക്കെ നമുക്ക് കേൾക്കാം അങ്ങനെയൊക്കെ നല്ല നല്ലൊരു ഇതാണ് അവർക്ക് കൊടുക്കുന്നത് അവർക്കും ആവാസ വ്യവസ്ഥാന്ന് പറയുന്ന പോലെ തന്നെ അല്ലെ
ഉം അതെ അതെ അതെ അതുപോലെ ഇ പറഞ്ഞ പോലെ ആ അങ്ങ ഓരോന്ന് ഇങ്ങനെ നാട്ടുപിടിപ്പിക്കാ ഈ പറഞ്ഞ പോലെ കിളികളായലും ഈ തേനീച്ച പണ്ട് ഇതൊക്കെ പറന്നു വന്നിട്ട് അതില് എന്താ ഈ പ്രാണം ചെയ്ത് അതാകുമ്പോ നല്ലവോണം വളരുകേം ചെയ്യും ആ നല്ലോണ്ണം പോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ളുകയും ചെയ്യും പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ ചെടികളൊക്കെ നമ്മുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ മരുന്നുകളൊക്കെ ഉണ്ട് അതായത് ഈ ഓരോ പ്രാണികളൊക്കെ വന്ന് ഇങ്ങനെ
പ്രാണികൾ അതെ ഭയര നശിപ്പിക്കുന്ന പ്രണികളൊക്കെയാണെങ്കി നമുക്ക് അതിനെ നശി പ്പിച്ച് കളയാനും പ്രാണികളെ കൊല്ലാനുമക്കെ പറ്റ പറ്റുന്ന ഒരു ഇതൊക്കെ ഉണ്ട് ഉം ആഹ് ചെറിയ കിളികളൊക്കെ വന്നാലും അല്ലെ നമ്മുടെ വീട്ടിലൊക്കെന്ന് പറഞ്ഞിട്ടുണ്ടെ നമ്മുടെ ജനലിലൊക്കെ വന്ന് കിളികളിങ്ങനെ മുട്ടുവായിരുന്നു ആ ഒരു സമയത്ത് ഇരിക്കാനുള്ള സമയ പണ്ട് അവിടെ ഒരു മരൊക്കെ ഉണ്ടായിരുന്നുപ്പളെ അതീന്നുള്ള കിളികളക്കെ പക്ഷെ ഇപ്പോ ആ മരം വെ ട്ടിയപ്പ അതിന്നെല്ലാം പോവുകയും ചെയ്തു അതൊക്കെ ഉ മരുഭൂമിയ ആയി പോയി
ആ അതെ എന്ത് ചെയ്യാന
അതെ വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു അവിടെങ്ങനെ കശുമാവ് എന്ന് പറയുന്നത്
ആ ആ.
അറിയില്ലേ അത് ഭയങ്കര ഒരു വലിയൊരു മരവായിരുന്നു ആ അതിന്ന് എല്ലാം കിളികളും. അത് ഭയങ്കര ഒരു തണലായിരുന്നു പക്ഷെ അത് അവിടെ നിക്കുമ്പോ നമ്മുടെ വീടിലേക്ക് അങ്ങനെ ഒരു ഇതായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട്-
ആ ആ വൈ മഴ
ആഹ് ഞാന് - വെട്ടി കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഭയങ്കര ഒരു തണല് എങ്ങോട്ടോ പോയി
ഉം അതാണ് പിന്നീട്ട് നമ്മൾ നടുന്നത് ആ പിന്നീട്ട് നമ്മളെ വല്ലം നടുന്ന ഒക്കെ പിന്നെ എന്താ പെട്ടെന്ന് ഒട്ട് വളരത്തുല്ല
അതെ ആ ഒരു മരംയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു മുത്തശ്ശിമരം ആയിരുന്നു കുറ കാലം ഇങ്ങനെയുള്ള കൊറേ കാലമായിട്ടുള്ള നമ്മൾ അവിടെ വരുന്നേന് മുമ്പല്ലേ നമ്മൾ ആദ്യം വന്നതിനും അങ്ങനെയുള്ള മരമായിരുന്നത് ഇപ്പൊ എല്ലാം നോക്കുവാണെ എല്ലാം വെട്ടിക്കളഞ്ഞ് ആകെ ഒരു
അതെ ഉം അതെ പോലെത്തന്നെ മുമ്പത്തേക്കും കാര്യങ്ങൾ ആ വർഷങ്ങൾ എടുക്കും
വർഷങ്ങളെടുക്കും അതൊക്കെ ഒന്ന് അതേപോലെയൊക്കെ ഒരു മരമായി വരാൻ വേണ്ടി
വെട്ടി കളയാൻ എന്ത് സുഖമാണ്ല്ലേ ഒന്ന് വെ
അതുപോലൊന്ന് ആക്കി എടുക്കാനാണ് പാട്.
അതെ അതൊക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നോക്കി വെച്ചതായിരിക്കും അല്ല ആരൊക്കെ നോക്കിയതായിരിക്കും അല്ലേ?
ആാ അല്ല പണ്ടൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മക്ക് ഈ ത്താ ഒള്ള ഒര് കാലാവസ്ഥ ഇപ്പോളത്തൊരു കാലാവസ്ഥ പോലെല്ലോ കാരണം എന്തെങ്കിലേക്കെ നട്ട് കഴിഞ്ഞാല് വേഗം
ആാഎന്നിട്ട് കഴിഞ്ഞാ അന്ന് എത്ര കെയറും അത്രക്കതൊന്നും ആവിശ്യ
ഒന്നും ഇല്ല കാരണം ആ എന്തേലൊക്കെ നട്ട് കഴിഞ്ഞാ അത് വളരും
ഉം
പശെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് നട്ട് കഴിഞ്ഞാ അതൊന്ന്
പച്ചാ പിടിച്ച് വെരാൻ വേണ്ടിട്ട് നമ്മടെ ഇവടെയൊക്കൊ ആണെലും മുഴുവൻ പ്ലാസ് ക്കെ ഇങ്ങനെ കെടന്നിട്ട് അയ്നെ മണ്ണിൻ്റെ ഒക്കെ ആ ഒര് ഇതൊക്കെ അങ്ങനെ പോയി ഉം പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇങ്ങനെ ആാ പശ് അ ന്യൊക്കെ കെട്ടിയിട്ടായാലും വളൊ ക്കെ ആയാലും പണ്ട് മണ്ണിലോണ്ടായ മൃഗ മണ്ണില് ഇണ്ടായ എന്താണ് കീടങ്ങളൊക്കെ ആയാലും
ഉം
ഇപ്പം പിന്നെ ഒന്നിനേയും കിട്ടാ റില്ലോ ഒര് പുഴുവിനെയോ മീൻസ് അങ്ങനെ മണ്ണിരേനെ വെരെ ഭൂമില്
അതെ കാണാൻ കഴിയുന്നില്ല അതൊക്കെ പോയി അതാ ഒക്ക ഇണ്ടായിരുന്നപ്പോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മടെ എന്താ പറയാ മണ്ണൊക്കെ
മണ്ണൊക്കെ ബയങ്കര ഉഴ്തലാര്ന്ന് ബയങ്കര ഫ്
അതെ അതെ അതെ അപ്പം അത് കൊണ്ട് എന്തും നട്ട് കഴിഞ്ഞാല് അത് അവടെ പിടിച്ച് നല്ലവോണ്ണം വളരുവാര്ന്ന്
ഇപ്പം മണ്ണിനൊക്കെ മണിരക്ക് പകരം എന്താണ് പ്ലാറ്റിക് കവറ്കളാണ്
സത്യം കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദേസം ഒര് റീല് കണ്ടു അതി തന്നെ മീന് പ്ലാസ്റ്റിക് മീനേ അപ്പോ അത് എന്ത് മീനാെന്ന് കറകറ്റ് ഓർക്ക്ന്നില്ല അപ്പോൾ അത് കൊറച്ച് സൈസ് ഓള്ളരു മീനാണ് അത് ഇപ്പം പോലെ പ്ലാസ്റ്റിക്ക് ഇത് തിന്നിട്ട് അയിൻ്റെ വയറ്റില്ങ്ങനെ അതായത് ഇത് പിടികൂടി കട്ട് ചെയ്തപ്പോ ആാ കണ്ടാതാണ് അപ്പം അവര് അങ്ങനെ അതൊരു റീലായിട്ട് ഇട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ കണ്ടതാണ്
അതെ പ്ലാസ്റ്റിക്കെയാണ് ഇപ്പം മീന്ക്കൊക്കെ അവർക്ക് അയാലും ബാ
അതെ അതെ അതെ അതെ അതെ അതെ എന്ന് പറഞ്ഞാല് അവര് വളത്ത്ന്നാ ഒര് മീനാണ് പക്ഷേ എന്നാലും അത് അങ്ങനെ മിസ്റ്റേക്ക് ആന്ന് തോന്നുന്നു ആ കുളക്കിലേക്ക് എങ്ങനെയെ പ്ലാസ്റ്റിക് കവറ് വീണാതാ അങ്ങനെ ഇത് കഴിച്ചതാണ്
അതെ അങ്ങനെയൊക്കെ വെര്മ്പാളാണ് അതിന്റെ ഒര് ഭീകരതയൊക്കെ അല്ലെ അതിന് വെരെ ഫുഡ് കിട്ടുന്നില്ല അതിന് വെരെ ഇത് കിട്ടുന്നില്ലാ പ്ലാസ്റ്റിക് കഴിക്കേണ്ട ഒര് അവസ്ഥൊ എന്നോക്കെ പറഞ്ഞിട്ട് ഒണ്ടാങ്കി
അതെ എന്തിനെറേ ചെലര് വളർത്ത്ന്നാ മീനക്ക് ഈ ചിക്കൻ ഒക്കെ ഈ നമ്മള് അതായത് ഈ പാട്സൊക്കെ ഇണ്ടാവുല്ലോ കൊറച്ച് ഈ വേസ്റ്റായിട്ട് വെര്ന്നാ കൊറച്ച് ഇതൊക്കെ ഇണ്ടാവുല്ലോ
ആാ
അതൊക്കെ ചെലരൊക്കെ കൊടുക്കും മീ മീൻ ആാ ഓക്കെ ഓക്കേ